ഹലോ
ആ എന്താ വിശേഷം?
അ നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചോ?
ഓ ഫുഡ് കഴിക്കൻ ആവുന്നല്ലേള്ളൂ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പ്പൊ തന്നെ. കുറച്ചുകൂടെ ടൈം കയ്യട്ടേന്ന് വിചാരിച്ചു.
വിചാരിച്ചേ ഓക്കേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിചേരുന്നുട്ടോ.
എന്താ പറഞ്ഞോ.
ഇപ്പല്ലേ പണ്ട് എന്നൊക്കെ പറഞ്ഞാല് ഏഹ് സമൂഹ ഇപ്പഴത്തെ കല്യാണങ്ങളൊക്കെ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ നീണ്ട് നിൽക്കുന്ന ആക്ക ഇപ്പൊ കൊറെ ഹൽദി.
മൂന്ന് ദിവസും അല്ല. അതിലേറെ വരുന്നില്ലേ നാലഞ്ച ദിവസത്തിലേറെ വരുന്നുണ്ട്ല്ലപ്പോ ഒരു കല്യാണം എന്ന് പറയുമ്പോ. എത്രോ ദിവസം മുന്നേ അതിന്റെ ആഘോഷങ്ങൾ തുടങ്ങാണ്.
അതെ ഉ അപ്പൊ ആ ഒരു ആ ഒരു കാഴ്ചപ്പാടിനോട് നിങ്ങൾക്ക് എന്താ പറയാള്ളത് ഇപ്പൊ പണ്ടൊന്നും ഇത്ര ഇത്ണ്ടായിട്ടല്ലല്ലോ.
അതെ പക്ഷെ എന്താ വെച്ചാല് അത് നമുക്കിപ്പോ ഫോട്ടോസും വീഡിയോസൊക്കെ ആവുമ്പോ പിന്നീട് കാണുമ്പോ നല്ല നമുക്കൊരു നൊസ്റ്റാൾജിയ ആണ് പക്ഷെ അത് അതുപോലെ. തന്നെ എല്ലാവർക്കും അതിന് കഴിയണന്നില്ല കാരണം നല്ല പൈസ ചെലവുണ്ടല്ലോ അതിന്. ഇപ്പൊ എല്ലാവർക്കും അത് നിർബന്ധയിട്ടുണ്ട് കഴിയുന്നവനും കഴിയാത്തവനന്ന് പറഞ്ഞ പോലെ. എല്ലാവരും നിർബന്ധ ആയിട്ട് നടത്തേണ്ട ഒരു രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് അതിന്. അത് ഈ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് അത് നല്ല ബുദ്ധിമുട്ടാണ്. പൈസ അത്യാവശ്യം നൽ നല്ല രീതില് ചെലവയ്ക്കണല്ലോ ഇതിന് വേണ്ടീട്ട്
അതെ
അങ്ങനെ ചിന്തിക്ക്മ്പോ അതൊരു ബുദ്ധിമുട്ടായി തോന്നും പാവാണ് പക്ഷെ ഓരോര്ത്തര്ടെ ഇഷ്ട്ടങ്ങളല്ലേ
നമ്മക്ക്പ്പതിലൊന്ന് പറയാൻ പറ്റില്ലല്ലോ
അതെ ആഡംബരായിട്ട് മാറിക്കൊണ്ടിരിക്കാണ്
ആഡംബരം തന്നെയാണ് ഇപ്പൊഴ്ത്തെ കല്യാണങ്ങള് മുഴുവനും ആഡംബരം മാത്രമാണ്
ആ അതെല്ലോ ഉം
മൂലം പല മാതാപിതാക്കളും കടക്കളീൽ പെട്ന്ന്ണ്ട് അവടെ നല്ല വോയിസ് കേക്ക്ന്ന്ണ്ട്
കേക്ക്ന്ന്ണ്ടോ? ഇപ്പോ ക്ലിയറല്ലേ?
ആ ഓക്കെ പറയൂ.
ആ ഓക്കെ ശരി. ഓക്കെ അങ്ങനാണല്ലേ.
ഉം ഉം അത്പോലെ ഇപ്പൊ എത്രയോ മാതാപിതാക്കള് വീട് വരെ പണയത്തിന് വെച്ചിട്ടൊക്കെണ്, ഓരോ കുട്ടികളെയും കല്യാണം കഴ്പ്പിച്ച് വിട്ന്നത്. ആഹ് അതെ ലോണൊക്കെ എട്ത്ത്. അത്രേം ബുദ്ധിമുട്ടീട്ട് പിന്നെ ആവശ്യമില്ലാത്ത പല പരിപാടികളും നടത്ത്ന്ന്ണ്ട്, ഇപ്പൊ ഹൽദി മെഹന്തി അത്പോലെ ഇപ്പൊ നമുക്ക് നമുക്ക് തന്നെ അറിയാത്ത പല പലേ പരിപാടികളാണ് കല്യാണത്തിന്റെ തലേ ദിവസ സങ്ങളിലായിട്ട് വര്ന്നത്.
അതെ. ഇത് പാ
ന്റെ നിന്റെ ഫ്രണ്ട്സിന്റെക്കെ കല്യാണം കഴിഞ്ഞ്ട്ട്ണ്ടോ?
അതെ കയ്ഞ്ഞട്ട്ണ്ട്.
അവര്ടെ പരിപാടികളൊക്കെ എങ്ങനെ ആയിരുന്നു. ഇത് പോലെക്കെ തന്നെയാണോ, ആഡംബരായിട്ടാണോ കഴ്ച്ച്ട്ട്ള്ളത്?
അതെ വളരെ ആഡംബരപരമായിട്ടായിര്ന്നു കല്യാണങ്ങളക്കെ ഇണ്ടായിട്ട്ണ്ടായിര്ന്നെ. അവര് ഇത്പോലെ നമ്മള് ഓരോര്ത്തര്ടെ കണ്ട് കണ്ട് ഇങ്ങനെണ്ടായിട്ട് മാറാണ് സമൂഹം.
അതെ ഇൻസ്പയർഡ് ആവാണ്. ഒരാള് ആ നിർബന്ധമായും മാറ് കയാണ്.
ആഹ് ആ അതെ.
അപ്പൊ നീ നിന്റെ ഒര് നിന്റെ ഒര് ചിന്താഗതി എന്താ ഇനിയിപ്പോ ഭാവില് നീ വിവാഹം ചെയ്യ്മ്പോ ഇത്പോലെ ഒന്ന് സൗണ്ട് ഇല്ലാത്തോട്ത്ത്ക്ക് ഇരിക്കാൻ കഴിയോ? നല്ല വോയിസ് ഡിസ്റ്റർബ് ആവ്ന്ന്ണ്ട്.
ഇപ്പോ ക്ലിയറല്ലേ?
ഡിസ്റ്റർബാവുന്ന്ണ്ട്.
ഇപ്പഴോ?
ആ ഇപ്പ ഓക്കെ, ഇപ്പ ഓക്കെയാണ്. അപ്പൊ നിന്റെ ഒര് കൺസെപ്പ്റ്റിൽ എങ്ങനെയാണ്, ഇങ്ങനെ കൊറെ ക്യാഷ് ചെലവഴിച്ചിട്ട് വേണോ അതോ സാധാ നമ്മടെ മാതാപിതാക്കക്ക് കയ്യ്ന്ന രീതിയില് അങ്ങനെയാണോ, എന്താണ് നിന്റെ ഒര് കൺസെപ് റ്റ് അതിനെ കുറിച്ചിട്ട്ള്ള.
ഞാന് അതിനോട് ഒട്ടും യോജിക്കുന്ന ഒരാളല്ലാ. ഏഹ് അതിനോട് ഒട്ടും താല്പര്യള്ള ഒര് വ്യക്തിയല്ല. ഇതന്ന് പറഞ്ഞ കല്യാണംന്ന് പറഞ്ഞ ഒറ്റ ഒരു ദിവസ കൊണ്ട് അങ്ങനെ തീർക്കണം. ഇത് ഇങ്ങനെ കൊറെ ദിവസം ഇപ്പൊ ഓരോര്ത്തര അങ്ങനെ ലോണ് ഇട്ത്ത ഇത്ര നിർബന്ധപരമായിട്ട് നിക്ക്ണോരുതല്ലേ ഇത് ഓരോര്ത്തര ഇഷ്ട്ടാണ്. ഇപ്പൊ സാമ്പത്തികായിട്ട് കയ്യാത്ത ആള്കള് ഇത് ചെയ്യാന്നക്കെ പറയ്ണ് ബുദ്ധി
സാമ്പത്തികപരമായി കയ്യാ ത്ത ആള്കള് നന്നായിട്ട് ബുദ്ധിമുട്ട്ന്ന്ണ്ട്. ആഹ് അത് മാറിട്ട്ണ്ട്. കാരണം ഇപ്പ എന്തിനും ക അ അധിക പേരൻസും കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിതം തന്നെ കഴിച്ച് കൂട്ടുന്നത്. അവര് തന്നെ ഞാന് ഇപ്പന്നാരെ അടുത്ത് ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി ആത്മ ഹത്യ ചെയ്തുന്നാ തോന്നുന്നത്. സാദാ ഒരു കൂലിപ്പണിക്കാരനായ ബാപ്പയാണ്. ഉപ്പയാണ് ന്നട്ട് ഈ കുട്ടിയുടെ നിർബന്ധത്തിന് നല്ലതും അത്യാവശ്യം നല്ല ആഡംബരായിട്ടന്നെ കഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് എന്തോ എന്തോരു ഇഷ്യുവിന്റെ പേരിലോ അതെന്തോ ഒരു വാശിയുടെ പേരിലോ ആണ് ആള് ആത്മഹത്യ ചെയ്തെന്ന് തോന്നുന്നു അപ്പ അതൊക്കെങ്ങനെ വായി ക്കുമ്പളെ എന്തിനാണ് ഇപ്പ അതൊക്കെ വെറുതെ അത്രീം ക്യാശ് ചെലവാക്കിട്ട് വാശി കൂടുതലാണ് ഇപ്പഴത്തെ പെൺകുട്ടിയാൾക്ക് പ്രത്യേകിച്ച് അവർ വിചാരിക്കുന്നത് അതുപോലെ അങ്ങട്ട് നടക്കണംന്നില്ലൊരു വാശി നന്നായിട്ട്ണ്ട്
നന്നായിട്ടുണ്ട് അതെ ഹും തന്നെയാണ് അതെ ലെ
ഓ ഓക്കെ ഏ നിങ്ങള് ഇങ്ങനെ വീട്ടിലും മൃഗങ്ങളൊക്കെ വളർത്തുന്ന ആളാണോ
അല്ലേ ഇൻക്ക് അതുകൊണ്ടൊന്നും ഇൻക്ക് വലിയ താല്പര്യം ഇല്ല മൃഗങ്ങള് ന്ന് വെച്ചാൽ ഇവിടെ ആടുകളുണ്ട് പക്ഷേ അത് നമ്മളെല്ലാം ഇവിടെ ഫാദറാണ് ആണ് നോക്കാറ് ഇപ്പേണ് നോക്ക ക്ക ഇനിക്ക് അങ്ങനെ വല്യ താല്പര്യം ഇല്ല ഇതിനോടൊന്നും
ഓ ഓക്കെ അപ്പോ ഈ പാലൊക്കെ നിങ്ങൾ തന്നെ എടുക്കാറാണോ അതൊരു വരുമാന മാർഗായിട്ട് പൊർത്ത്ക്ക്‌ കൊ കൊടു ക്കാറാണോ ചെയ്യാറ്
നമ്മള് അങ്ങനെ വരുമാനമാർക്കായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു കൊറച്ച് മുന്നേ വരെ ഇ ഇപ്പോ അതിന് മാത്രം ള്ള പാലില്ല അപ്പോ ആടിന്റെ കുട്ടികൾക്ക് കുടിക്കാൻ ഇല്ലതന്നെ ഒള്ളൂ ഇപ്പോ വീട്ടിൽക്കന്നെ എടുക്കാറില്ല ഞങ്ങൾ
ആഹ് ആണല്ലേ
ആഹ് ആഹ് അപ്പോ കൊറെശെ ഒള്ളു അപ്പോ അവരുടെ മക്കളന്നെ ആട്ടിൻകുട്ടികളന്നെ കുടിച്ചിട്ട് അവര് വളരണങ്കിലും അത് നിർബന്ധമാണല്ലോ അവർക്കും ആഹ് കോഴിയുണ്ട് രണ്ട് കോഴികളെ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിലോട്ടൊന്നും ഞാൻ വല്ലാണ്ട് ന്നട്ട് ശ്രദ്ധിക്കാറില്ല അതെ കോഴിയുടെ മുട്ടണ്ട് അത് നമ്മൾ അധികം അതിനെ തന്നെ വെച്ച് കൊടുക്കാറാണ്
നമ്മള് ഇവിടെ പൊര് പൊരുത്തിന് വെക്ക്യന്നൊക്കെ പറയും അതായത് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറാണ് അധികം ഉ ഉ നിങ്ങൾടെ അവിടെ എങ്ങനെ കോഴികളൊക്കെ ഉണ്ടോ
ഇവിടെ എ എന്റെ വീട്ടില് കോഴികളൊന്നുമല്ല പക്ഷേ ഇതിന്റെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ഒരുപാട് കോഴികളുണ്ട് ഇഷ്ടാണോ ചോദിച്ചാ എനിക്കതിനോട് വല്യ താല് പ്പര്യം ഇല്ല എന്നാലും കൊഴപ്പമില്ല വലിയ താല്പര്യങ്ങളൊന്നുല്ല
ആഹ്പക്ഷേ അതൊക്കെ നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങളല്ലേ അപ്പോ അവര്
അതെ ഓരോരുത്തരും അതെ ജീവിക്കട്ടെ എല്ലത്തിനും ജീവനുണ്ടല്ലോ
അതെ അതെ
അതെ
പിന്നെന്താ ഏ നിനക്ക് അനിയത്തിമാരൊക്കെ സ് സ്കൂൾ വിട്ട് വന്നിട്ടണ്ടാവോലല്ലോ വൈന്നാരം തന്നെ
ആഹ് അതെ വന്നിട്ടുണ്ട്
ഇപ്പം മ മക്കളുടെ പഠനക്കായാലും ് എനിക്ക് തോന്നിയപ്പോ ഓവർലാപ്പാണ് അ അത്രയും കൂടുതലായിട്ട് മക്കൾക്ക് പഠിക്കാനുണ്ട് ചെറിയ ക്ലാസ്സിലെ നല്ല രീതിൽ പഠിക്കാനുണ്ടല്ലോ
അതെ നല്ലൊരു പ്രഷർ വരുന്നുണ്ട്
അതെ നമ്മ നല്ല രീതിയിൽ പ്രഷർ വരുന്നുണ്ട് മക്കൾക്ക് അപ്പൊ അവിടെ എങ്ങനെ കുട്ടികൾക്ക് ഇപ്പൊ എൽ കെ ജി യു കെ ജി ആവുന്ന ടൈമില് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടോ
അതെ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇപ്പൊ അംഗലവാടിയിലൊക്കെ ആവുന്ന ടൈമിലാകുമ്പോ അങ്ങനെ പഠിക്കാനൊന്നും വല്ലാണ്ട്ണ്ടാവില്ല
ഇല്ല അപ്പൊ അവർക്ക് കളിക്കാനും വറതെ ഒരു ടൈം പോകുന്ന പോലെയണല്ലോ ഈ അംഗനവാടി പോകുമ്പോ പക്ഷെ എന്തൊക്ക ക്ക്യോ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്നല്ലാട്ടോ പറഞ്ഞത് പക്ഷെ അവർക്ക് ആഹ് ഓവർലാപ്പായി നിർബന്ധയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
അതെ അത് പിന്നെ പെട്ടെന്ന് സ്കൂളിലേക്ക് മാറുമ്പം കുറച്ചുടെ കൂടുതലായിട്ട് പെട്ടുന്നരു സ്ട്രെസ്സ് ആ രീതിയിലേക്കാണ് വരുന്നത്
അതെ അപ്പോ മക്കക്കത് ഇങ്ങ് ആക്സെ്റ്റ് ചെയ്യാന ബുദ്ധിമുട്ടായിരിക്കും ചെറീയ കു ട്ടികളായിരിക്കുമ്പോ
പിന്നെ പിന്നെ അല്ലെങ്കിൽ ഇപ്പഴത്തെ ഒരു പഠനത്തിന്റതിൽ നോക്കുമ്പോം നല്ല രീതിൽ പണ്ടത്തെതിനേക്കാളും കൂടുതലായിട്ട് പഠിക്ക ാനണ്ട് കുട്ടികൾക്ക് പണ്ടെന്ന് നമ്മ നമ്മളൊന്നും പോവുന്നന്ന് ഇത്രക്ക് അതെ നമ്മളൊന്നും പോകുന്ന സമയത്ത് ഇത്രക്കൊന്നും പഠിക്കാനുണ്ടായിരുന്നില്ല
ആഹ് അതെ അതെ പണ്ട് കാലത്തൊന്നും ഇത്രൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പഠ ഞാന് പോകുന്ന ടൈമിലും ഇത്രൊക്കൊയിട്ടുണ്ട്
അതെ ആഹ് ആഹ് ആഹ് ശരി നിങ്ങക്ക് കൊറ ആയിട്ടുണ്ടോ ക്ലാസ് ക്കെ കഴിഞ്ഞട്ട് വീട്ടിലിരിക്കൻ തുടങ്ങിട്ട്
ഇല്ല ഇല്ല കൊറേ ഒന്നും ആയിട്ടില്ല ഞാന് ഇപ്പോൊ ഞാനും ഈയരു ഒരു ഈയൊഒരു കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്
ആഹ്
അതെ നയൻന്റീസ് അങ്ങനെ അങ്ങനെ വരുന്നല്ല അപ്പൊ എനിക്കും കൂടുതൽ സ്ട്രെസ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാ
ആഹ് അയ്ശരി പിന്നെ
ഉം
ഓക്കെ പിന്നെന്താ വീട്ടില് കുക്കിങ് ഒക്കെ ചെയ്യാറുണ്ടോ
അതെ അതെ ഞാൻ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട്
ഓക്കെ മാഗി ന്യൂഡിൽസ് പപ്പടം അതുപോലെ മുട്ട പൊരിക്ക ഫ്രഞ്ച് ഫ്രൈസ് ഇതെല്ലാതെ എന്തെങ്കിലും അറിയോ
ഇതെല്ലാതെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ബട്ട് ആഹ് ഒരു ഫിഫ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ
ആഹ് കാരണം ഫസ്റ്റ് ടൈമിലൊക്കെ പോ അങ്ങനെ തന്നെ പ പറ്റുള്ളൂ കാരണം നമുക്കത് ഏത് കാര്യവും നമ്മൾ ചെയ്ത് ചെയ്താണല്ലോ പഠിക്കുക അല്ലാതിപ്പോ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക്ത് പഠിക്കാൻ കഴിയില്ലല്ലോ
ആഹ് ആഹ് ആഹ് അപ്പോൾ കൊ കുഴപ്പല്ലാത്ത രീതിയിൽ എല്ലാരും കഴിക്കാറുണ്ട്
അതെ ഓഹ് ശെരി നിങ്ങക്ക് ഇഷ്ടമാണോ അപ്പൊ ഫുഡ് ഉണ്ടാക്കാനും അത് വേറെല്ലാവർക്ക് സെർവ് ചെയ്ത് കൊടുക്കാനൊക്കെ താല്പര്യള്ള ആളാണോ?
താല്പര്യം ഉണ്ടോ ചോദിച്ചാഇണ്ട് പക്ഷെ മറ്റൊരാള് വെച്ച് തന്നത് ഇങ്ങനെ കഴിക്കാനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ട്ടം ഇന്ക്ക് ഓരോ രുചികള് ഇങ്ങനെ അറിയാനാണിഷ്ടം.
അയ് ശരി ആഹ്, ആഹ്, ആ, ആ ആ ശരി ആ അപ്പോൾ നമുക്കല്ലെങ്കിലും അതാണല്ലോ സുഖം കാരണം നമ്മള്. അതിപ്പോ നമ്മള് പറയല്ലോ ഹോട്ടൽ പോയി കഴിക്കാണെങ്കി നമുക്കൊന്നും അറിയണ്ടല്ലോ. നമ്മളാ ടൈം ആവുമ്പോ അവിടെ പോയിരിക്ക ഭക്ഷണം കഴിക്ക. അതൊരു വേറന്നാണ്. പക്ഷെ നമ്മള് കുറച്ചെങ്കിലും നമ്മള് ഫുഡ്‌ ഇണ്ടാക്കി കഴിച്ചാല് നമുക്ക് തന്നെ. ഭാവിയില് നമ്മളൊറ്റപ്പെട്ട് നിക്കുമ്പോഴും. അപ്പഴക്കെ അത് ഒരു ബുദ്ധിമുട്ടാണല്ലോ ഒന്നും പഠി
അത് വളരെ ബുദ്ധിമുട്ട. ആ, ആ രീതില് ആ രീതിലൊക്കെ എനിക്കറിയാം.
ആഹ്, ആഹ് മതി നമ്മൾ. എവിടെയും പെടാതിരിക്കാനുള്ള രീതിയിലൊക്കെ കൊർചേച്ച പഠിചെച്ചാലും മതി.
ആഹ് ആ ഓക്കെ എന്നാ ശരിപ്പ.